ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ, എന്തൊക്കെയാപാടു പിന്നെ
സുഖാണ് ബ്രോ പിന്നെന്തൊക്കെയാ
ആ പിന്നെഞാനിപ്പോ വീട്ടിലായുള്ളേ, അപ്പൊ ഞാനേ ഈ മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട്, അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പഠച്ചു പോയി. ഇപ്പോഎന്താണ് സംഭവം ഇപ്പോ നമുക്കറിയാലോ യത്. ഇപ്പോ മൊബൈൽ ഫോണില്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ലായെന്നുള്ളൊര വസ്ഥയല്ലേ, നമ്മളു വന്നിട്ട് അപ്പൊ ഞാൻ കുറച്ചുദാഹരണങ്ങളെക്കെ പറഞ്ഞു തരാം മനസ്സിലാവും മൊബൈൽ ഫോണു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയാധുനിക ലോകത്ത്.. ഏറ്റവുംപ്രധാന യാശവിനിമയോപ ഇപ്പോളിത്. ഇന്നുലോകത്തിന്റെയേതുഭാഗത്തു മുള്ളയാളുകളുമായും. നിമിഷങ്ങൾക്കകം ബന്ധപ്പെടാൻ മൊബൈൽ ഫോണു നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജീവന്തേ ന്തേ ദൈനംദിന ജീവിതത്തിന്റെ അഭിവാജ്യഘടകമായി മാറിയിരിക്കുകയാണ്. പ്പോ നമുക്കറിയാം നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുമൊരു മൊബൈൽ ഫോണിലാണ്. നമുക്കിപ്പോ മൊബൈൽ ഫോണില്ലാതെ, നടക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നോക്കുവാണെങ്കിലേ, ഇപ്പൊയിതാ വേ എങ്ങോട്ടുപോകണെങ്കിലും നമുക്കറിയാം നമ്മളുകൂടെയെന്തേലുള്ളത് നമ്മള് കൊണ്ടോകും കാരണം എന്താ നമുക്കറിയാം ഈ മൊബൈൽ ഫോണിന്റെ പ്രാ അതാണിപ്പം, നമുക്ക ന്റെ, ഭാഗമൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗം എന്നുവേണമെങ്കിൽ നമുക്കുപറയാം. ഇന്ന് ലോകത്തിന്റെയേതു ഭാഗത്തുള്ള ആൾക്കാരുമായും നിമിഷങ്ങൾക്കകം തന്നെ നമുക്കെന്തു ചെയ്യാൻപറ്റും. നമുക്കുബന്ധപ്പെടാൻ പറ്റുന്നയൊരു രീതിയിലാണിന്നത്തെ യൊരു ആധുനീകയുഗം അത് ശരിയല്ലേ ഇപ്പൊ ഏ നോക്കുകയാണെങ്കില് നമുക്കിപ്പോ ഏ ഒരാളോടു സംസാരിക്കണമെങ്കില് നമ്മളീ ങ്ങേ അറ്റത്തും മറ്റൊരാൾ വേറൊരറ്റത്തുമായിരിക്കും. പക്ഷേനമുക്കെന്തു ചെയ്യാൻ പറ്റും അവരോട് ഈ ഇവിടെയിരുന്നുകൊണ്ടു, നമുക്കീ മൊബൈൽഫോണിലോക്കെ സുഖം അവരോടു സംസാരിക്കാനും, അവരോടു ആശയവിനിമയം നടത്താനുമൊക്കെ പറ്റും. ഇത്, ഇത് വല്ലാത്തൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണു ശരിയല്ലേ
അതെ, തീർച്ചയായും കാരണം നമ്മളിപ്പോ നോക്കുകയാണെങ്കില് ഈ മൊബൈൽഫോണു വന്നതുകൊണ്ട് നമുക്കൊരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ താങ്കളു പറഞ്ഞതുപോലെതന്നെ ഞാൻ ആലോചിച്ചു പോവാണ് താങ്കള് പറഞ്ഞല്ലോ എന്ത് നമ്മളിപ്പോ വിളിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു മൊബൈൽ ഫോണിലാണെന്നുള്ളത്. അതുമാത്രമൊന്നുമല്ല ന നമുക്ക് ഒര്പാട് ഒര്പാട് ഉപകാരങ്ങള് ഈ മൊബൈൽ ഫോണ് കൊണ്ട്ണ്ട് ഇപ്പോ ഞാന് കൊ കൊറച്ച് ഉദാഹരണം പറഞ്ഞ് തെര്യാണെങ്കില് ഇപ്പോ എന്താ നമുക്ക് യെ താങ്കള് പറഞ്ഞത്പോലെ തന്നെ ഒരു സ്ഥലത്ത് ഇര്ന്ന് കൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഒര് മൂലേ ള്ള മറ്റൊരാളോട് നമുക്ക് ആശയവിനിമയം നമുക്ക് എളുപ്പത്തില് നടത്താൻ സാധിക്കും ഇത് നമ്മളെ യെ യെ യെ ആളുകള്മായുള്ള ബന്ധം മ്... വിട്ടു പിരി പിരിയാതിരിക്കാനും അതേപോലെ തന്നെ അവരുമായോള്ള ബന്ധം നമുക്ക് ഊട്ടിയിറപ്പിക്കാനൊക്കെ അത് ഒര്പാട് നമ്മളെ സഹായിക്ക്ന്ന്ണ്ട് ഇപ്പോ പിന്നെ നമ്മുക്ക് മറ്റ് കൊറേ ഉദാഹരണങ്ങളൊക്കെ ഇണ്ടേന് ഇപ്പം നമ്മക്ക് എന്ത് ചെയ്യാ പറ്റും ഓൺലൈൻ പഠനത്തിനൊക്കെ നമ്മളെ ഒരുപാടായിട്ട് സഹായിക്കണ്ട് ഇപ്പോ ദാ നമുക്ക് എന്ത് ചെയ്യാ പറ്റും ഇവ്ടെ ഇര്ന്നു കൊണ്ട് ലോകത്തിൻ്റെ ഉം മൂലയിലൊള്ള ഏതൊരാളോട് വേണാ ങ്കിലും നമുക്ക് ആശയവിനിമയം നടത്തി പഠിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ ഈ ഒര് കാലഘട്ടത്തിലെള്ള വളരെ മെച്ചപ്പെട്ടൊ ഒര് കാരണമാണ് ഇപ്പോത വിവരങ്ങള് വേഗത്തിൽ നമക്ക് ലഭ്യമാകും ഇപ്പോ നമ് ഇപ്പോ അമേരിക്കയില് നടന്നൊര് സംഭവം നമ്മക്ക് ഇവടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മക്ക് വീക്ഷിക്കാനും അത് കാണാനും അത് കേൾക്കാനും ആസ്വദിക്കാനും അറിയാനും പഠിക്കാനൊക്കെ നമ്മക്ക് സാധിക്ക്ന്നോണ്ട് പിന്നെ യെ നമ്മക്ക് അ അടിയന്തര ഘട്ടങ്ങളില് സഹായം തേടാനൊക്കെ മൊബൈൽ ഫോണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോ അതിന് ഏറ്റോം നല്ല ഉദാഹരണ് നമ്മളിപ്പോ എങ്ങോട്ടെങ്കിലും ഒര് യാത്ര പോയി യാത്രയിൽ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും വെച്ച് കേടാവുകയോ അല്ലെങ്കില് ഉപയോഗശൂന്യമാവുകയോ ഒക്കെ ചെയ്ത് ണ്ടെങ്കില് നമുക്ക് അത് ചെയ്യാൻ പറ്റിയ ഈ മൊ മൊബൈൽ ഫോണെടുത്ത് അവരെ വിളിക്ക്യാ ആ സഹായം തേടുക എന്നുള്ള കാര്യമാണ് ഇത് ള്ളത് കൊണ്ട് തന്നെ നമ്മക്ക് വല്ലാത്ത ഒര് അനുഗ്രഹമാണ് ഇതുകൊണ്ട് നമ ലഭിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറെ കൊറേ ഉ ഉപകാരങ്ങളൊക്കെ ഇത് കൊണ്ട് ണ്ട് ഇപ്പോ ഓൺലൈൻ ബാങ്കിങ് അതേപോലെ പണമിടപാടുക നടത്തുക അതേപോലെ തന്നെ വിനോദത്തിനായിട്ട് നമുക്ക് പാട്ട് കേക്കാ സിനിമ കാണുക ഗെയിമുകള് കളിക്ക്യാ ഇപ്പം നമ്മക്കറിയാം ഒരുപാട് അധികം കളികളി നിന്ന് നമ്മക്ക് ഫോണിൽ കളിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മടെ മനസ്സ് സന്തോഷോ, ആനന്ദവും അതേപോലെ തന്നെ മറ്റു നമ്മക്ക് അനേകം ഇപ്പം സന്തോഷങ്ങളൊക്കെ നൽകുന്ന ഒര് കാര്യമാണെന്നാണ് ഞാനത് മനസ്സില ന്നത് പിന്നെ നമ്മക്ക് പറയ്യാണെങ്കില് ഇന്ന് മൊബൈൽ ഫോണ് ആള്കള് വിനോദത്തിന് വേണ്ടി ഒരുപാടധികം ഉപയോഗിച്ച് തൊ തുടങ്ങിയിട്ട് ഇന്നൊരു വിനോദത്തിന് വേണ്ടി മാത്രേ ള്ള ഉപകരണമായിട്ട് മൊബൈ ഫോണിനെ കാണുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് എനിക്ക് തോന്നത് ഇപ്പോ ഇത് നമ്മക്ക് അതിപ്പോൾ നമ്മടെ സാമൂഹ്യാ മാധ്യമങ്ങള് അല്ലെങ്കില് നമ്മുടേ... ആ പ്രധാനപ്പെട്ട സാമൂഹിക മാധ്യ ങ്ങളായ ഇൻസ്റ്റഗ്രാമ്, യൂട്യൂബ് യൂട്യൂബ് അങ്ങനെ ഒര് സാമൂഹ്യ മാധ്യമം എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും യെ അതേ പോലെ തന്നെ മറ്റുള്ള വാട്സാപ്പ് അതേ പോലേള്ള നമ്മുടെ സാമൂഹ്യ മാധ് മാധ്യമങ്ങളെല്ലാം തന്നെ ഒര് വിനോദത്തിൻ്റെ ഉപകരണമായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനാ ള്ളത് താങ്കൾക്ക് മറ്റെന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്
അതെ അതെ ഇതിന് കുറിച്ച് പറയാണെങ്കില് ഒരുപാട് പറയാൻ ഉം നോക്കിയാ മനസ്സിലാവും ഇപ്പം താങ്കള് ഇതിന്റെ കുറേ ഉപകാരങ്ങളെ കുറിച്ച് പറയ്കെയ്ണ്ടായി പക്ഷേ എനിക്കിവിടെ തോന്നുന്നതേ ഇത് നമ്മള് ഉപകാരങ്ങള് ഒരുപാടുണ്ട് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണല്ലോ അതിന്റെ എന്തോഷവശങ്ങൾ എന്നുള്ളത് അപ്പൊ അതൊക്കെ നമ്മള് ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നോക്കുകയാണെങ്കില് മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് ഉപകാരങ്ങള് മാത്രമല്ല നമുക്ക് കൊറേ ദോഷങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊതാ മൊബൈൽ ഫോൺ നമ്മുടെ ഒരുപാട് കാര്യങ്ങ എളുപ്പമാക്കി തരുന്നണ്ട്. അത് ശരിയാണല്ലേ. ശരിയാണ് അപ്പോ ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും മടിയന്മാര് എന്നുള്ളൊരു സ്വഭാവം യുവാക്കളിലും കുട്ടികളിലും മറ്റെല്ലാവരിലും ഇന്ന് വ്യാപകമായി ട്ട് നടന്നൊണ്ടിരിക്കണ്ട് ഇപ്പൊ മൊബൈൽ ഫോൺ അമിതമായ ഉപയോഗം കൊണ്ട് എന്ത്യവു എന്താവും നമുക്ക് അത് കണ്ണിനൊരു പ്രശ്ണമാണ് കണ്ണിന് കാഴ്ച കുറയായെന്ന് യഥാർത്ഥമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും കണ്ണിന് ക്ഷീണം വരുത്തും ആ ക്ഷീണം കാരണത്താൽ കണ്ണ് കാഴചറയാനുള്ള സാധ്യതയൊക്കെ ഇതിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാരൊക്കെ മനസ്സിലാക്കി എടു നുണ്ട് പിന്നെ മറ്റൊരു പ്രശ്നമാണ് വിദ്യാർത്ഥികൾ അമിതമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പഠനത്തിലുള്ള ശ്രദ്ധ കുറയ്ക്കുന്നു. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒരുപാട് സമയം മൊബൈൽ ഫോൺ സാമൂഹ മാധ്യമഅതേപോലെ തന്നെ ഗെയിമുകളിലൊക്കെ അവര് നഷ്ട ടുത്തുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കണ്ട് പിന്നെ അതേപോലെ തന്നെ ഏ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ ഗെയിമുകളിലും ഹ മറ്റു വിനോദങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഇതൊക്കെ അവരുടെ പഠനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയൊക്കെ ചെയ്യും പിന്നെ അമിതമായി ഏ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാല് നമുക്ക് ഉറക്ക കുറവ് എന്നൊരു പ്രശ്നം കൂടി നമുക്കുണ്ടാവാം. നമ്മള് രാത്രി സമയത്തൊക്കെ മൊബൈ ഫോണ് നമ്മൾ അമിതമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറക്ക കുറവുന്നൊരു പ്രശ്നം നമുക്ക് എന്തായാലും ഉണ്ടാവും രാത്രി നമ്മൾ ഉറങ്ങാതെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊണ്ടിരിക്കയാണ് അപ്പ ഇതിന്റെ ഒരു ദോഷവശം നമ്മൾെന്തായാലും പിടികൂടെന്നചെയ്യുംനമ്മുടെ കുട്ടികളെയും യുവാക്കളൾക്കെടുത്ത് നോക്കി നമുക്ക് മനസ്സിലാ ഇവിടെ കണ്ണിന്റെ അടിയിലൊക്കെന്തണ്ട ഒരു കറുപ്പ് പാട് കാണാൻ സാധിക്കും അതെന്താണ് അത് രാത്രി സമയത്ത് ഏ അല്ലെങ്കിൽ ഒരുപാട് സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കണ്ണിന് ക്ഷീണം പറ്റുകയും കണ്ണിന്റെ അടിയിൽ ഒരു കറുത്ത പാട് രൂപപ്പെടുകയൊക്കെ ചെയ്യുന്നത് അത് കാരണമാണ് ഇന്ന് നമുക്ക് വൈദ്യശാസ്ത്രത്തിൽ നിന്നും മ റ്റെ അനേകം മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രശ്നമാണ് ഇപ്പ നമ്മള് നമ്മള് പുറത്ത കൊക്കെ ന്ന് ന്നറങ്ങിയാൽ കാണാൻ പറ്റും വാഹനങ്ങള ഓടിക്കുന്ന സമയത്ത് പോലും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊണ്ടിരിക്കയാണ് നമുക്കറിയാം വാഹനം ഓടി ക്കുന്ന സമയം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയം ആ സമയത്ത് പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വളരെയധികം ഭവിഷ്യത്തുകൾ വരുത്തി വെക്കുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ
അതെ തീർച്ചയായും ഞാൻ യോജിക്കുന്നുണ്ട് കാരണം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോള് താങ്കൾ പറഞ്ഞതു പോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശബദം വേറൊരു സ്ഥലത്തേക്ക് പോയി ഇപ്പോൾ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലായി നമ്മൾ കൂടെ ശ്രദ്ധ അതുകൊണ്ട് തന്നെ ഈ ഈ വാഹനം ഓടിക്കുന്ന ആൾക്കത് ശ്രദ്ധിക്കാൻ പറ്റാതെ വരികയും ഇതൊര അപകടത്തിലേക്ക് നയിക്കുക ക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അപോലെ തന്നെയാണ് ഏ താങ്കൾ കുറച്ച് ദോഷവശങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അടിമ പെട്ടു പോക എന്നുള്ള ഒരു പ്രശ്നം അത് താങ്കൾ പറഞ്ഞിട്ട് ഞണ്ടായിരുന്നില്ല അടിമപ്പെട്ടു പോവുക എന്നൊരു പ്രശ്നം വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രശ്നം പ്രന കാരണം ഇന്ന് ചെറുപ്പത്തിലുള്ള കുട്ടികൾ വരെ ചെറിയ കുട്ടികൾ വരെ മൊബൈൽ ഫോണന് അടിമപ്പെട്ടു പോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ജനി ഉച്ച വഴുന്നത് തന്നെ മൊബൈൽ ഫോണിൻ്റെ മുമ്പിലേക്കാണെന്ന് ഇന്നൊരു പഴ ഇന്നൊരു ചൊല്ല വരെയുണ്ട് അപകടമ അപകടമായൊരു സാഹചര്യത്തിലേക്കാണിത് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് മാത്രമല്ല ഇത് മാനസികവും ശാരീരികവുമായ ഒരു ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിത്തിരിവാകുമെന്നും നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മള ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് അധികം സംസാരിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കതൊരു മറ്റ മറ്റൊരു കോളിലോട് സംസാരിച്ചാലു എന്താ
അതെ തീർച്ചയായും നമുക്ക് ഒരു മറ്റൊരു ഗോളിലൂടെ നമുക്ക് സംസാരിക്കാം ഇത് ഒരുപാട് അധികം വിശദീകരിച്ച് പറയേണ്ട വിഷയം തന്നെയാണ് നമുക്കൊരു മറ്റൊരു കോളിലൂടെ നമുക്ക് തീർച്ചും സംസാരിക്കാം എന്നാ ശരി